കെ ആഹ് കേക്കാ പറ്റുന്നുണ്ട് കേക്കാ പറ്റുന്നുണ്ട് ലേ പിന്നെ എന്തൊക്കെണ്ട് ആഹ് എന്തൊക്കെണ്ട് വിശേഷം
സുഖം ങ്ങനെ പോണ് മഴണ്ടോ
മഴ ഇത് പി ഇപ്പൊ രാവിലെ മുതലെ നല്ല കുറച്ച് വെയിലടിച്ച പോലെണ്ട് തുണിയെല്ലാം പെർക്കി പുറത്തിട്ടുതാ ഇപ്പ മഴ പെയ്യുന്നുണ്ട്
മഴ പെയ്യുമ്പ അങ്ങ ത്തക്കാ അതൊരു പണിയണ്ടാവ മഴയത്ത് ആഹ് മഴന്റെ ടൈം അങ്ങനെണല്ലോ
ആ നമുക്ക് ഫുഡ് ഉണ്ടാക്കണല്ല പണി ഇതാണ് പണി ഹ്
ഇത് ഒണക്കി ട്ത്തക്കാ പറഞ്ഞ വയങ്കര ടാസ്ക
ടാസ്കാണ് ആ മഴ ച
ആഹ് പിന്നെ യൂനിഫോമൊക്കെ ണ്ടാവുമ്പോ പ്രത്യേകിച്ച് ഒന്നങ്ങാഞ്ഞാലും പറ്റൂലല്ലോ
ആണ് മെയ്ൻ മഴ സമയത്ത് ആഹ് ഞാ മക്കൾത് വെള്ളയാണ് അപ്പൊ പിന്നെ പറയണ്ടല്ലോ മിഷീനിൽ ഇട്ടിട്ട് കാര്യല്ല അത് കൈയൊണ്ടന്നെ കഴുകീട്ടെടുക്കണം അപ്പൊ അത് ഹ് അപ്പൊ അതോണ്ട്
സോറി ഫുഡിന്റെ പര് പരിപാടിയൊക്ക കഴിഞ്ഞോ
ആഹ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു
കൈ കൈ ഓ കഴിഞ്ഞു രാവിലെ കഴിഞ്ഞു മക്കൾക്ക് സ്‌കു കൊണ്ടു പോ ണ്ട്യ തോണ്ട് രാവിലെ തന്നെ അത് മൊത്തം ആ പണി രാവിലെ തന്നെ കംപ്ലീറ്റയ്യും
ആഹ എൻക്കും അങ്ങനെയണ് രാവിലെ ന്നേ പണിയെല്ലാം കഴിഞ്ഞു
ആഹ
ഒ അപ്പൊ പിന്നെ ആ രാവിലെ അതിന്റെ ഇ ഇത് കഴിഞ്ഞു ഹ് പിന്നെ ഇ തിന്റെ പണിയന്നെഅയി
ഇനി വൈകുന്നേരം ത്തേക്ക് സ്കൂളിട്ട് വരുമ്പോഴേതേക്ക് ന്താ സ്പെഷ്യൽ ഇണ്ടാക്ക
ഇല്ല ഞാന് ചോറ്ന്നെ കൊട് കഴിക്കാൻ പറയും കാരണം ഇവര് സ്കൂളില് ചോറണ്ടയ കഴികില്ല അങ്ങനേ അടച്ചിട്ട് കൊണ്ട്രും ആ് ഇവർക്ക് കളയാൻ സമ്മയ്ക്കില്ല വേണ്ടങ്കി അങ്ങനേ അടച്ചിട്ട് കൊണ്ടോരു പാരന്റ് നാളെ വരുമ്പോ ആ ഫുഡ് കൊടു കരുത് ന്നാണ് പറയുന്ന് ടീച്ചർ അപ്പൊ ഞാ പർഞ്ഞു അ ച്ചറെ ചോറ് കൊടുത്ത അവര് കഴിക്കന്നെണം വീട്ടീന്നെ കഴിക്കുന്നില്ല സ്കൂളി പോയെങ്കിലും കഴിക്കട്ടന്ന് പറഞ്ഞല്ലേ നമ്മള് കൊടുത്തയക്കുന്നത് അപ്പൊ സ്കൂളിൽ പോകുമ്പോ ആ സ്കൂ സ്കൂളിപോകുമ്പോഴും കഴിക്കുന്നില്ല ന്ന് പറഞ്ഞെങ്കില് അവര് കഴിക്കില്ല അവര് അപ്പം തന്നെയാണ് കൊണ്ടു പോകുന്നത് എപ്പോഴും അവര് കാപ്പി തന്നെയാണ് കൊണ്ടു പോകുന്നത് അപ്പൊ ഞ കൊണ്ടു പോകുമ്പോഴത്തേക്ക് പിന്നെ അ പിന്നെ നമ്മൾ ചോദിക്കും ആ പിന്നെ പറയും ആ് പാത്രം തിരിച്ച കൊണ്ടുവരുമ്പോ അതിന്റെ ചോ ചോറിൻ്റെ ഓരോ ചോറോള് അതിൻ്റകത്ത് കാണും അപ്പൊ ഞാൻ പറയുന്നു നമ്മള് ചോറ് കൊടുത്തയക്കുമ്പോ നിങ്ങള്ൾ കഴിക്കുന്നില്ല പിന്നെ ഈ ഫുഡ് ഫുഡ് ഫുൾ അതിന്റെകത്ത് നിറച്ചുകൊണ്ടാവുമല്ലോന്ന് അപ്പൊ എന്നോട് പറയുന്നത് അത് ഞങ്ങള് ചറിയ്ത് കഴിക്കുന്നത് പക്ഷേ ഉമ്മി ചോറ് വേണ്ട മ്മ ഞങ്ങൾക്ക് അപ്പമാതി അല്ലെങ്കിൽ എന്തെിലും സ്പെശ്യാൽ ആക്കി തരണം. ബിരിയാണി ബിരിണി ഇന്നലെ മുട്ട ബിരിയാണിക്ക് കൊടുത്തു ക്ക ബിരിയാണിയക്ക കൊടുത്തു അ എന്നും ബിയാണി നമുക്ക് കൊടു
അത് പറ്റൂല ഇപ്പഴത്തെ മക്കൾ അങ്ങനെ തന്നൊണ് അങ്ങനത്തെ എന്തെങ്കിലും സ്യ ലാണെങ്കിൽ അവർക്ക് പറ്റും നമ്മൾ സാധാ ചോറും കറി ആണെങ്കിൽ അവർക്ക് വേണ്ട ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ് ആ ഇവിടത്തക്കെ സ്ഥിതി അതന്നെയാണ് പക്ഷെ ഇവിടെ ഒരാളെ വൈകുന്നേരം സ്കൂളട്ട് വന്നാല് ചോറ് തിന്നു ആ പക്ഷെ ആ തീറ്റയാണ് പിന്നെ രാത്രി വേണ്ട അത് വെച്ചാൽ ആറ മണി ആയില്ലേ ആറ മണി ആ ടൈമിലാണ് കഴിക്കും വെന്ന് കുളിച്ച് ക ആ ടൈ ആയി. പിന്നെ രണ്ടാമ മറ്റവരു രണ്ടരും രാവിലത്തെ കടി അതാ ഇഷ്ടം അത് ഞാൻ അധികം ഉണ്ടാക്കി വെക്കൂ രാവിലത്തെ കടി വേണം ചോറ് തൊടുല
ആഹ് ഇവിടെ അങ്ങനെ ഇവിടെ അ ഇവിടെ അങ്ങന്നെ പക്ഷെ രാവിലത്തെ കഴിക്കില്ല ഇവർക്ക് വൈകിട്ട് വേറെന്ന ഫുഡ് വേണം വേറെന്ന ഫുഡ് വേണം ആ പോ ഞാന് ഞാനെന്ന്ത് രാത്രിത്തെ രാത്രിത്ത കഴിക്കണ്ട കഴിക്കണ്ടാന്ന് തന്നെ ഞാൻ പറ ചോറ് കഴിക്കുന്നഴിച്ച കണംച്ചക്ക് സ്കളിൽണ്ട് അവ ന്നില്ല പിന്നെ അവർക്ക് സ്കൂളിൽ കൊണ്ട് സ്നാക്സ് നമ്മള് വാങ്ങിച്ചു വെക്കില്ലേ ആ ഈ സ്നാക്സിന് അവരെ എടുത്ത് കഴിക്കും പിന്ന ഞൻ പറ സ്കൂളിൽ കൊണ്ട ഞാൻ ഒരു മാസത്തെ കണക്കാക്കിട്ട്ഞാൻ വാങ്ങിച്ച് വചാ സ്നക്സ് പക്ഷ അവര് പത്ത് ദിവസം പത്ത് ദിവസം പോലും എത്തിക്കില്ല അതിനിടക്ക് അവറുതി അവർക്ക് അതനെ മതി അതനെ മതി എത്ര സ്നാക്സും അങ്ങനത്തെ ഐറ്റംസ് കി ഉമ്മ ഇന്ന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ആക്കിടുംപ്പൊ ഞാൻ പറയാ സ്പെഷ്യൽ ആക്കാൻ ഒന്നും ഇല്ല മോനെ സാധനം പാല് മുട്ടയുണ്ടല്ലോ അത് വച്ചി്ട്ടെന്തെങ്കിലും സ്പെഷ്യൽ ആക്കി തരോ
ആ ഇല്ലെങ്കിൽ പറയണ പാക്കങ്ങൾ യൂട്യൂബിൽ അടിച്ചു വെക്ക
ആ എന്ത് എന്റെ ഇളയ മോളെ എൽ കെ ജിയില ആയതേള്ളൂ ആളുടെ പിറന്ന് മേ ചൊറിഞ്ഞു അപ്പൊ ഞാൻ ചോയിച്ചു എന്താ ചോറിയുന്ന അത് യൂ യുട്യൂബിൽ അടിച്ച് നോക്കുമ്പോ എന്ത് വേണോ അതിൽ കാണും എന്ത് വേണെങ്കിലും ചെക്കയ് യൂട്യൂബില് അടി
തെന്നെയാണ് അതവര്ക്കറിയാ ഇപ്പോ എല്ലത്തിനുപ്പോല് ഞമ്മളൊന്നും ജീവിച്ചമാരില്ലല്ലോ ഒല്ക്ക് സഹായിയായിട്ട് യൂട്യൂബ്ണ്ട് എല്ലത്തിനും യൂട്യൂബ് ഇപ്പൊ പലേ മീഡിയ ആയില്ലേ എഐയു ഒക്കെ ഒര്ക്കറിയ എന്തോവര്ക്ക് കൊടുത്താൽ അത് എന്ത് ചെയ്യണന്ന് ഒല്ക്കറിയ് എന്റെ മോളൊക്കെ വല്ല്യ സോഷ്യലൊക്കെ വല്യാ എസ്എ ഇണ്ടാവും അതൊക്കെ ഈ ചാറ്റ്ജിപിട്ടിലൊക്കെ ഇട്ട്ട്ട് അത് ചെറുതാക്കിക്കൂ അത് നേരെ അങ്ങട്ട് കൊടുക്ക്മ്പോത്തേന് ഫൈവ് മിനിറ്റൊ അത് ചെറ്തായി ക്കിട്ടല്ലേ ഇങ്ങോട്ട് വര് ന്നത് കട്ടിങ്‌ ത് അത് പിന്നെ അവിടെര്ന്ന് പഠിക്കും അഹ് ആദ്യക്കെ ഞമ്മക്ക് ആ ഞമ്മക്ക് ആദ്യൊക്കെ നമുക്ക് എന്തെങ്കിലൊന്ന് കിട്ടണെങ്കി നമ്മ എവിടെക്കെ തേടേണ്ടിനി പക്ഷെ ഇവര്ക്ക് അങ്ങനത്തെൊര് പ്രശ്നേല്ല അവല്ക്ക് എന്ത് അയിലിട്ട് കൊട്ത്താലപ്പൊ റെഡ്യാ ആൻസർ റെഡിയാ ഓല്ക്ക്ങ്ങനെ ഞമ്മളെമ്മാരി കണ്ട്പിടിക്കേണ്ടോര് ഗ കഷ്ടപ്പാട്
ഇല്ല ആ അത് എളേത് എളേത് എൽ കെ ജിയിലാണ് അപ്പൊവക്ക് ടൈപ്പേയ്യാൻ അറീലല്ലോ അവ ആള് വോയിസ്ടും ആള് വോയിസ്ടും അവ നമ്മക്ക് പോലും അറിയാത്ത ക കാര്യങ്ങളാണ് അവർക്കറിന്നത് ആള് വോയിസിട്ടാണ് കണ്ട്പിടിക്ക്ന്നത് പക്ഷെ ആള്ടെ സംസാരം നേര തിരിഞ്ഞിട്ടില്ല പക്ഷെ ആൾ വേറെക്കെയിരിക്കും വര്ന്നത് ആൾ അതിന്നെല്ലാ കണ്ട് പിടിച്ച് അതില് എത്തിയിരിക്കും
ഓര്കൊക്കെ ഇപ്പൊ ഏഹ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കൈകാര്യം ചെയ്ത് നല്ല
പക്ഷെ അവർക്കതി അവർക്കെന്നല്ല നമ്മക്കതില്ലാതെ പറ്റോ നമ്മളീ എന്തിന് പൈസ കണ്ടുപിടിച്ചില്ലേങ്കിലും റീചാർജ്‌യ്യാന് നമ്മള് പൈസ കണ്ടു പിടിച്ചിരിക്കു അല്ലെ
ആഹ് അതില്ലാച്ചാല് ഞമ്മക്ക് എന്തൊക്കോ ഞമ്മക്ക് കൊറഞ്ഞ് പോയമാരി നമ്മക്ക് പ ണ്ട്ള്ളോര് പേപ്പറ് വായി മാരിയാണ് ഇപ്പമ്മക്ക് ഫോണില് നമ്മളൊന്നും അറിയൂല ഒര് കഥെ അറീല അങ്ങൻത്തൊര്
നമ്മളതിന് വേണ്ടി എത്ര പൈസ നമ്മള് ചെലവാക്കിയാലും നമ്മക്ക് അതില് ഒര് വെശ മംണ്ടാവൂല അത് നമ്മള് ചിന്തിക്കേയില്ല നമ്മളതിനെ പറ്റിയേ നമ്മള് നോക്ക്ല്ല
ഉം ഉം അത് ശരിയാണ് ഇ പക്ഷെ വേറെം കാര്യാണ് ഇപ്പൊ ഞമ്മക്കൊര് സെന്റ് ഉം പിന്നെ മക്കക്കെന്നെ ഇപ്പൊരു ദിവസം ഞമ്മള് ഫോണ്ല് പിന്നെ ക്ല ഇതില്ലാച്ചാല് നെറ്റ് ഇല്ലാച്ച അന്നത്തെ ഒര് വിഷയെ സബ്ജെക്റ്റേതാ ഞമ്മളറീണില്ല സ്കൂളിലേക്ക്ള്ള ഒ സ്കൂള് ലീവായിണ്ട്ച്ചാ അത് നമ്മളറീണില്ല ഞമ്മക്കെല്ലാ കാര്യത്തിനും ഇപ്പൊ സോഷ്യൽ മീഡിയെന്നായിലെ എല്ലത്തിനും വാട്സ്പ്പിൽ എന്തോ നടക്കൊ ഇത്പ്പോ വീടിന്റെട്ത്ത് പോയിട്ട് ചായപ്പൊട്യോ പഞ്ചസാരൊക്കെ കടം വാങ്ങ്ണമാരിയ ഒരു ദിവസം രാവിലെങ്ങാനും എണീറ്റ്ട്ട് ഫോണ്ല് രാവിലെ എണിക്കുമ്പോണല്ലോ ഫോണില് പൈസ ഇല്ലാത്ത കഥറിയാ അപ്പൊ പോവുമ്പൊ ഇത് ഒര്ത്തിരി നെറ്റ് തരൊ കാരണം നമുക്ക്ത് നോ നോക്കണം ഇന്നത്തെ കുട്ടിക്ക്ള്ള സബ്ജെക്റ്റേതാന്ന്ള്ളേ നോക്കണങ്കിൽ അത് വേണം അപ്പൊ
ഇന്ന് എന്ത് ഇന്ന് എന്തായിരിക്കും വാട്സപ്പില് മെസ്സേജ് അല്ലെങ്കി ഇന്ന് സ്കൂളിലെന്തായിരിക്കും പറഞ്ഞേ നമ്മ ക്ക് അത്രേയുന്നാള് നമ്മള് ചിന്തിക്കാത്തത് വരെ ന
ഞമ്മള് ചിന്തിക്ക്യും പിന്നെ അയിലേക്ക് ഞമ്മളത് തന്നെ ഒര് പാട് ഗ്രൂപ്പുകള് ഞമ്മളെ സ്കൂളിലെ ഗ്രൂപ്പായിട്ടും മറ്റെ ഗ്രൂപ്പായിട്ടൊ ക്കെ ഗ്രൂപ്പുകള് ഇനി തലേന്നെന്തെ പറഞ്ഞ് വെച്ച്ണ്ടെ അയിന്റെ മറുപടി വെന്നീല്ലേ ഞമ്മക്കും ടെൻഷ ൻഷനാ ഹാ എന്തായിണ്ടാവും ഏഹ് അങ്ങനെ പക്ഷെ കൊറെ കാര്യത്തിന് നല്ല ഉപകാ
അങ്ങനേണ് ആ പിന്നെ ചെല സമയത്ത് നമ്മള് വിചാരി ക്കാണ്‌ നമ്മളിപ്പൊ ഒര് ഞാനിപ്പൊ മോളെ അംഗൻവാടിലയച്ചിട്ടാവുമ്പോ അവ്ടെ പറയ്ന്ന നോ അവ്ടെ ക്ലാസ്സ് എടുക്കാൻവേണ്ടീട്ട് ഒര് മാഡം വന്നിട്ട്ണ്ടായിരുന്നു അപ്പം മാഡം പറഞ്ഞതാണ് മാഡം പറയുന്നെന്ന് വെച്ചാല് ഒരുപാട് കുട്ടികൾക്ക് ഫോണ് കൊട്ക്കരുത് അവ് ടെ കൺസൾട്ടിങ്ങ്ന് വേണ്ടീട്ട് വരുന്ന കുട്ട്യാള് ഫോണ് കൊട്ത്തിട്ട് അമ്മമാര് ചോറ് കഴിക്കാനും അതിനുന് ഫോണ് കൊടുത്തിട്ട് അഡിക്റ്റായിട്ട് അവര് ഒറക്കത്തില് കൈകൊണ്ട് ഫോണ് നീക്ക്ന്നത് പോലെ ആഹ് അത് കാണിക്കും അത് കഴിഞ്ഞീന് ശേഷം ഇവർക്ക് ഫോണ് ഇല്ലാതെ പറ്റതില്ല കാരണം വെളി പൊ പൊറത്ത് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല സംസാരിക്കാൻ കൂടി കുട്ടികൾക്ക് അറിയ്ന്നില്ല ആഹ് സംസാരിക്കും കാരണം ഇതിലുള്ളത് മാ ത്രാണ് കമ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അവർടെ അറിയ്ന്നില്ല ഫോണ് വാങ്ങിച്ച കുട്ടീള് ഒ ഒരുമാതിരി കയ്യും കാലും വെറച്ച് ഒര് ഭ്രാന്ത് പോലേണ് കാണിക്ക്ന്നെന്നാണ് പറയുന്നത് കുട്ടിള് ഫോണില്ലാങ്കില്ഇപ്പൊ നമ്മള മക്കളായാലുംആഹാ നമ്മളെ മക്കളായാലും ഉമ്മ ഫോണ് താമ്മ ഫോൺ താമ്മ നമ്മളെ ബാക്കീന്ന് നടത്തല്ലെ ലോക്ക് ഇട്ട് വെച്ചുമ്മ ലോക്കഴിച്ചാമ്മ കീന്ന് നിർത്തും
താരെ ആയിട്ട്ത് ഇവിടെക്ക്ള്ള ഞാരെയായിട്ട് സംസാരിച്ചോണ്ട്ക്കാണ് ഓൽക് ചാൻസ് വെല്ല വന്ന്ട്ടത് തൊറ
ആഹ് കയ്യ് വെച്ച് മെല്ലെ കൊണ്ട് വന്ന് ആൾ എന്തെങ്കിലും സംസാരിച്ചോണ്ട് നിക്ക്മ്പൊ മെല്ലെ കൊണ്ട് വന്ന് കൈ വെച്ച് ഫിംഗർ ലോക്ക് വെച്ച്ട്ട് എന്റെ മക്കള് കൊണ്ട്പോകും അപ്പൊ ഞാൻ ഇതെല്ല കഴിഞ്ഞ് ചെല്ലുമ്പൊ എപ്പൊ ലോക്കഴിച്ച്ന്ന് അത് ഉമ്മല്ലെ എനിക്ക് ലോക്കഴിച്ച് തന്ന്
അങ്ങനെ ഓല്ക്കത് ഓലത് അറിയേല്ല
ആഹ്
പിന്നെ അതേപോലേണ് ഏ ഇവിടങ്ങനാ ഇവിടെ എല്ലാരുംഭയങ്കര ഹാപ്പി ഫോണായാലും ഒരാളെകൈയിൽ കിട്ടിയാമതി ഓല് ഭയങ്കര സെറ്റായിട്ടിരുന്നുകണ്ടോളും എന്നിട്ടുഞമ്മളുവാങ്ങാൻ പോകുമ്പോളോ ഞാൻ ഓളാണ്കണ്ടേ ഞാൻ കണ്ടില്ല എനിക്കുള്ള ടൈമ് കണ്ടിട്ടേയില്ലപക്ഷേ ഒരു മൂന്നാളും കൂടി കിടക്കുമ്പംകിടന്നുനല്ലതായിട്ട്
കാണും ആഅപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളു മൂ മൂന്നാളുമൊരുമിച്ചിരുന്ന്, ഇല്ല ഉമ്മയെനിക്കും തന്നില്ല ഇക്കാക്കും തന്നില്ല. ഇത്താക്കുമാത്രമാണു ഫോണ്കൊടുത്ത ഇങ്ങനെയാണു പറയുന്നത് ഇത്താക്കു മാത്രമാണ് ഫോണ് കൊടുത്തേ എന്നിട്ട് ഏ മൂത്താളെന്തെരിയും ഇളയാളെചൊരണ്ടി ചൊരണ്ടി നിൽക്കും കുറച്ചുകഴിയുമ്പോ മടുത്തു കുറച്ചു കഴിയുമ്പോ ഫോണ്ചോദിക്ക്, ഫോണ് ചോദിക്ക്, നിനക്ക് തന്നില്ലാന്ന് പറഞ്ഞ്. ഫോണു ചോദിക്ക് ഫോണുചോദിക്കും അപ്പൊ ഫോണ് ചോദിക്കും അധികം അപ്പൊ ആള് ആള് അവിടിരുന്ന് കരച്ചിലും വിളിയല്ലാ ഫോണു കൊടുക്കും ഞാൻപറയും ഈ പത്തു മിനി അതിൽക്കൂടുതൽ നോക്കരുതെന്ന്, കൊടുക്കും. കൊടുത്തു നമ്മടെ പണിക്കു പോം ഈ പത്തുമിനിറ്റെന്നുള്ള ഒരു മണിക്കൂറൊക്കെ ആകും. കൊറെ കഴിയുമ്പോളത്തേക്ക് എന്റെ മോന്‌ വാങ്ങിച്ചിട്ടു വരും. രണ്ടാൾക്കും ഫോണ് നോക്കാൻ കൊടുത്തു എന്തുകൊണ്ടെനിക്കുതന്നില്ല. രണ്ടാൾക്കും ഫോണ് നോക്കാൻ കൊടുത്തു. എന്തുകൊണ്ടെനിക്കുതന്നില്ല.
അത്, അതവർക്കു ഷെയർചെയ്തുകാണാം. കാണുംപോലെ ഷെയർചെയ്ത് കണ്ടോളൂ
ആ എല്ലാമെന്നിട്ട് ആ, മോനിപ്പം ഫ്രീഫയർ കളിക്കാൻ തുടങ്ങി ഞമ്മുടെമക്കളെയതിപ്പം ഫ്രീഫയറെന്നുപറഞ്ഞാൽ ഭയങ്കരഡേഞ്ചറാണ് മക്കളെ അതുകളിക്കരുത്. ഇല്ലമ്മ എല്ലാവരും കളിക്കുന്നതാ അപ്പ ഞങ്ങള് ഈ കളി അഞ്ചുമിനിറ്റ് പത്തുമിനിറ്റ് എന്നിട്ട് ഇവനെന്തുചെയ്തെന്നറിയുമോയെന്റെ മോളേയും കൂടെ പഠപ്പിച്ചു കൊടുക്കുന്നു. കൊടുക്കുന്നു
ആ അതനെയാണ് അതില്ലേ അതെന്തൊക്കെ ഐഡി വെച്ച് മറ്റെന്തൊക്കയോയാണ് സംഭവം. എനിക്കത് കറക്റ്ററിയില്ല എന്റെ ഇവിടെയുമങ്ങനെ ചെയ്യുന്ന കളിക്കുന്നതുകാണാം ഞാനാ ഞാനുംകച്ചറഉണ്ടാക്കും എന്റെ ഫോണ്ചില ടൈമൊന്നും ഞാൻ കൊടുക്കൂല ആ സംസാരിച്ചോണ്ട് ആ വെക്ക് വെടി
ആ വെടി ആ വെക്കുവെടി വെക്കു വെടീന്ന് പറ പറഞ്ഞിട്ടാഓൾക്കി ഓൾക്കി പിടിക്ക് പിടിക്ക് അതിന്റെ വേഗ അങ്ങനെയുണ്ടെടീയങ്ങനെയില്ലാ കളിക്കരുത്, കളിക്കരുത് വലിയ രണ്ടാമത്തെയാളെ ഞാൻ വിളിച്ചിട്ടു പറയുംമോളെ കളിക്കരുത് ഓ ഇക്കച്ചയെനിക്ക് പഠിപ്പിച്ചിരുന്നു. അപ്പൊ നോക്കുമ്പോളിക്കച്ചിയും പെങ്ങളും എന്ത്കൂ ട്ട് അല്ലാങ്കി ലിങ്ങനൊരു തല്ലും പിടിയില്ല.
അത് ശെരി
ത്തിലെക്കെത് എന്നിട്ട് ഒര് നമ്മളി പ്പ ഇങ്ങനെക്കെ ഇത് ചെയ്തൊണ്ടിരിക്കുമ്പോ അവരെന്തെങ്കിലുമൊന്ന് ഒന്ന് കച്ചരയാക്കിയ നമ്മള് ചെല്ലുമ്പഴത്തേക്കും അപ്പഴും പരിശോധിക്കുന്നുണ്ടായിരി, ഉമ്മാക്കെന്തേ നമ്മളല്ലേ അടികൂടുന്നേ നമ്മക്ക് പ്രശ്നല്ലാലോ പിന്നെ ഉമ്മക്കെന്തേ
ഉം ഞമ്മളെ ടൈമ് കഴിഞ്ഞൊട്ങ്ങീണ്ട്
അത്ഓട്ടോമാറ്റിക് കോൾ ഡ്രോപ്പാവും
അല്ല അങ്ങനെമതിയോല്ലേ ചെലോര് പ റയും അങ്ങനെ പോരാ അമ്മളയിന്റെ മുന്നേ ന്നെ ശെരി പർഞ്ഞ് വെക്കണം ന്ന്ള്ളത്.
ആണോ ആ ആപ്പ് ആപ്പ് അല്ല ആപ്പപിന്നെ ഓക്കെയോക്കെ അ ഞാൻ അട്ത്തകോളൊന്നുടെ.
എന്നാ ശെരി ഞാനങ്ങോട്ടേക്ക് ചെയ്യാന്നാലിനി.
ശെരി ശെരി